ഹലോ ഓ
ആ ആ പറയ്. ആ കേക്ക്‌ണ്ടല്ലോ.
ഹലോ
കേക്ക്‌ണ്ട് കേക്ക്‌ണ്ട്. ഇൻക്ക് കേക്ക്‌ണ്ട്.
ഹലോ
ആണ്ടല്ലോ.
ഹലോ
കേക്ക്‌ണ്ട് കേക്ക്‌ണ്ടല്ലോ കേൾക്ക്‌ണ്ട്. കേൾക്ക്‌ണ് ണ്ട്.
ഹലോ
അതെ കേക്ക്‌ണ്ടല്ലോ എന്തൊക്കെ വിരാ? അ ഹാ നിക്ക് കേൾ ക്ക്‌ണ്ടായിന്നു ആദ്യം തന്നെ അടിച്ചപ്പോ തന്നെ കേക്ക്‌ണ്ട്.
ആ അതാവും.
ആ മഴ കാരണം കാലാവസ്ഥ ഭയങ്കരതല്ലെ തെയ്ക്കാരം.
അതന്നെ പ്പ ചെറുതായിട്ട്താ വെയില് വന്ന്. ആ പ്പ തെ ഒന്ന് ങ്ങനെ വെയില് വര്ന്ണ്ട്. പ്പട് നിന്നിട്ടള്ളൂ ത് വരിങ്ങനെ ചാറിങ്ങോണ്ട് ക്കെയ്നു.
പണിയൊക്കെ കഴിഞ്ഞോ?
ആ പണിക്കെ കഴിഞ്ഞക്ക്‌ണ് ഞ്ഞി തുടക്കാണ്ട്. ന്നിട്ട് കുളിക്കണം ബാക്കിയ് കഴ്ഞ്.
ന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞ്ഞി ഒക്കെ ണ്ടാക്കണം ഞാൻ മോനേറ്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നേയ്.
അതെ അവനെന്തേ?
ആഹ് ഇപ്പത്തെ കാലാവസ്ഥ ഭയങ്കര തല്ലേ അസുഖങ്ങളും ഒക്കെയ്റ്റ്. അവിടെ എന്താ മഴ എപ്പോഴള്ളോ.
ആ പ്പ ഒന്നൂടെ കൊറഞ് അതന്നെ. മോനൊക്കെ പോണ സമയത്ത് ല്ല മഴയന്ന് രാവിലെ കുട്ടികളൊക്കെ പോണ ടൈമില്.
ആ വിടെങ്ങനെ എടവിട്ട് എടവിട്ടട്ടല്ലെ മഴ. അങ്ങനെ സ്ഥിരായിട്ടില്ല എന്നാലും എടവിട്ട് എടവിട്ട്.
നല്ല നൽ നല്ല കടുപ്പത്തിലില്യ.
ആ ഇവിടെ രാവിലെ നല്ല കടുപ്പത്തിലു ണ്ടായിരുന്നു. ആ ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞ് ചെറുതായിട്ട്പ്പൊ ത്തെറങ്ങാൻ പറ്റാത്തരിതിലങ്ങനെ പെയ്യണത്.
പെയ്യ ആ ആ
ന്താന്ന് സ്പെഷ്യല്ണ്ടാക്കി?
ഇന്ന് നെയ്ച്ചോറാണ്.
ആ ന്ന് വെള്ളിയാഴ്ച
ഹ്. ഹ് വെള്ളിയാഴ്ചയാണീ അഹ് രാസ്ത ണ്ടാക്കി വെ. എട്ട് മണിയാവുമ്പത്തിന് ഓൽക്ക് പോണേ.
മക്കളൊക്കെ ഫുഡ് കൊണ്ടോവോ? ഉം ഉം ആഹ് എല്ലാ സ്പെഷ്യൽസും ഉണ്ടാക്കോ?
ജൂനാണ് അപ്പ അവൾക്ക് എങ്ങനായാലും കൊണ്ടോണം. പിന്നെ ചെർ തിയാള് ഒന്നാം ക്ലാസ്സിലാണ് ഓനും കൊണ്ടോണം ബടെ. ഏഹ് പിന്നെ അടുത്തുള്ളരു സ്കൂളാണ് ന്നാലും
ആഹ്. അതെ അതെ. ഇന്റെ മോന് ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടോവും. പക്ഷേ ഓൻക്ക് നെയ്ച്ചോറ് ബിരിണി അങ്ങനത്തൊന്നും പ റ്റൂല്ല. ഓന് സാദാ വെള്ളച്ചോറ് ആഹ് പിന്നോന് അങ്ങനിം ഇങ്ങന്യൊന്നും ഫുഡ് കഴിക്കൂല. ആഹ് നമ്മളിപ്പോ ബിരിയാണിന്നൊക്കെ ഒര് ഉള്ളി കിട്ടാൻ തന്നെ ഭയങ്കര പ്രശ്നാണ് അവ
ആഹ്. ഇവട്ത്താളും അങ്ങൻത്തന്നേനി. എന്തേലും ഒന്ന് കൊട് ത്തയ്ക്കട്ടേ വിചാരിച്ച് കൊടുത്തയ്ക്കും. ഇവടെ വന്ന പാട് ഞാൻ ചോറൊടുക്കും.
ആഹ് അഹ് ആഹ്. ചോറ്, ചോറ് ഇഷ്ടാണ് ആൾക്ക്. ചോറിന്റെ കൂടെ മീനോ കൊ ചിക്കനോ ഏഹ് പിന്നെ ബപ്പടം മെയിനാണ്. ബ പ്പടം നിർബന്ധായും വേണം. അഹാ അത് പിന്നങ്ങനെ ഓന് പച്ചക്കറിം പഴങ്ങളൊന്നും അങ്ങനെ കഴിക്കൂല ആള്.
കഴിക്കൂല. ആഹ് ആ
ആഹ്. അങ്ങനേണ്. ഇന്നിപ്പോ പനി കാരണം ലീവാക്കി ഇയ്യല്ലെ അപ്പ ന്ന് നേര്ത്തെ പണി ഹോസ്പിറ്റലിൽ പോയതോണ്ട് പണിയൊന്നും കഴിഞ്ഞിട്ടു ലാ.
ആഹ്. അഹ് ശരി ഇവടെ മോൻ ക്ക് രണ്ടീസായിട്ട് ലീവേര്ന്നു. ഇപ്പം ന്ന് പോയിറ്റൊള്ളൂ.
അതേ ആഹ്. ഇപ്പെല്ലോട്ത്തൂണ്ട് പനിം ഉം തൊണ്ട വേദനിം ന്ന് പർണമായിര്ക്ക് ഒയി വറ്റേ വൈറസ് ആയതൊണ്ടേ പെട്ടെന്ന് പടരും.
ണ്ട വേദനക്ക്ണ്ട്. ഇൻക്കെന്താ ആവി വിളിച്ചോക്കട്ടെ.
തൺത്ത വെള്ളം കുട്ച്ചോ?
ഇല്ല്യേ. അ ഒന്നും ചെയ്തിട്ടില്ല്യാ. പെട്ടെന്ന് ന്ന് നേരം വെൾത്ത് നീച്ചോക്കുമ്പം.
ഒന്നാമതിങ്ങനെ അ ഒര് മൂടി പൊതിഞ്ഞ് അങ്ങനൊരു കാലാവസ്ഥേണല്ലോ. അപ്പൊ മ്മക്ക് അസുഖങ്ങള് പെട്ടെന്ന് ഇതാവും ചെയ്യും.
ഉം
തണുപ്പും നല്ലണ്ടല്ലോ. ആഹ് കെടന്നാ ങ്ങട് ഒർങ്ങിപ്പോവും. നേർ ത്തെ നീക്കോണ്ടേ പിന്നെ ഒറക്കും ശരിയായില്ല, ചെറിയ കുട്ടിയേളായതോണ്ട്.
ആഹ് ഇൻക്കും തന്നെ നേരത്തെ നീക്കണം. എട്ട് മണിയാവുമ്പോത്തിന് ചായക്ക്ള്ളതും ചോറ്ന്ള്ളതും ഒക്കാവണേ.
അഏഹ്.
ആഹ് പ എന്നും ഞായറാഴ്ച ഈസം ഒഴിവ്ണ്ടാവും. അല്ലാത്തീസൊക്കെ നേരത്തെ നീ
ആഹ്. അപ്പ അങ്ങനൊക്കെ. ഇന്നട്ട് പിൻ ഈ രാ ത്രിം ഈ നെയ്ച്ചോറും ഒക്കെ യ്ക്കാരോ.
ആഹ് രാത്രിക്ക് ചെൽപ്പോ എന്തേലും ഇവർക്ക് രായി വാണം. ഇന്റെ വാപ്പ രായിയാ അയറ്റെന്തേലും കടി ദോശേ എത്തേലും ണ്ടാക്കി കൊടുക്കും.
ഉം ഉം ന്ന് ചോറ് വെക്കാണെങ്കി രണ്ട് നേരം അങ്ങനെ ഒരുമിച്ച് വെ
ആഹ് ഒരുമിച്ച് വെക്കലെന്നെനി. കേടൊന്നും വരിലില്ല. ഒന്നീച്ചക്കലാ
അല്ല ചെലരൊക്കെങ്ങനെ പറഞ്ഞേക്കാ രണ്ടു നേരൊക്കെ ഒരു നേരൊക്കെ വെച്ചാ വൈന്നേരാവുമ്പോത്തിന് ചോറൊക്കെ തണു
അത് നല്ല ചൂട് കാലത്തെ പ്രശ്നം വരൊള്ളു. അതും ന അല്ല നമ്മള് ശ്രദ്ധിച്ചു ഊറ്റണംന്നുള്ളു നല്ല
നല്ല വേ ആ വേവാതെ ഇവിടെ എന്റെ മോനിക്ക് ഒക്കെ നല്ല വെന്തചോറ് ഇഷ്ടല്ല അതാണ് സ്കൂളിൽതെ ചോറ് സ്കൂൾന്റെ അവിടുന്ന് ചോറണ്ട് അവർക്ക് പക്ഷെ ഓൻ കഴിക്കൂല അവനിക്ക് ഇങ്ങനെ ഇങ്ങനെ എല്ലാതും ഒട്ടിക്കാണ്ടള്ളോന്നും ഇഷ്ടല്ലേ അങ്ങനെ വെറു വെറുനെ കെടുക്കണ ആൾക്ക് ഉം അങ്ങനെയൊക്കെയാണ്
ആഹ്
പിന്നെ എന്നിട്ട് വേറെന്തൊക്കെയാ എന്നിട്ട് വീട്ടിലൊക്കെ പോയിരുന്നില്ലേ
ആഹ് പോയിരുന്നു ഇന്നാ അങ്ങളെ വന്നീന്ന് ഗൾഫ്ന്ന് വന്നിട്ട് അപ്പ ഓൻ പോവലായിരിന്ന് രണ്ടിസം മുന്നേ പോയി അപ്പം പോയി
എന്തേലും ജോബിന് എന്തേലും പോണണ്ടോ
ഇല്ല ഒന്നിനും പോണില്ല ഉം ഉം പഠിക്കാനൊക്കെപ്പ പ്ലസ് ടു വരെ പഠിച്ച അന്ന് കല്യാണം ആ
അന്ന് ഞാൻ ഒരു പ്ലസ് ടു വരെ പോയി പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് പോയി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ കല്യാണം കുട്ടി കളൊക്കെ ആയി പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ ഒറ്റക്കെ ആകുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ വേ റേ ആരൊക്കെ ഉണ്ടെങ്കി കുഴപ്പില്ല
കൊഴപ്പില്ല ആ
ഉം ഒറ്റേക്കാവുമ്പോ നമുക്ക് നമ്മളുടെയിട്ടുള്ള കുട്ടികളും മക്കളും തരണമാര് അതായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാണമല്ലോ
വിചാരിക്കും പോയി കഴിഞ്ഞാല അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു നമുക്ക് നേരത്തെ അങ്ങ്
അപ്പ അങ്ങനെ തോന്നവാണ് പഠിച്ചാൽ മതിയായിരുന്നു
ആഹ് തോന്നും പക്ഷെ അതിന് ഇറങ്ങി തീരിച്ചാ നമുക്ക് വഴിക്കൊന്നും ഉണ്ടാവൂല്ല
അതെ നമുക്ക് എന്തെങ്കിലുമക്കൊ ഒരു വരുമാനം ഉണ്ടെങ്കിൽ സുഖായിരുന്നു എന്നൊക്കെ തോന്നല്ലോ
റ്റാണ് അതൊക്കെ
നോക്കണംന്നുണ്ട് ഓന് ചെറിയ കുട്ടിയ ആയതൊണ്ട് ഓന ഒന്ന് സെറ്റ് ആയിട്ട്
മോന്റെ വണ്ടി വരുണെങ്കി പത്ത് മണിയാവൂ എവിടയും പത്ത് പത്ത് മണിക്ക് കഴിഞ്ഞന് ശേഷം പോവാൻ പറ്റൂല അതാണ് ആ
എന്റെ മോനക്ക് ഇവിടെ ഏഴരക്ക് വണ്ടി വരും
ആഹ് നേരത്തെ പോവാണങ്കി കൊഴപ്പില്ലേ
ആഹ്
പിന്നെ മൂന്നരക്കെ ആൾ ഇവിടെ എത്തയും ചെയ്യും അപ്പളും ആൾ വേണം അപ്പൊ അത് കാരണാണ്
ആ മൂന്നരക്ക് എത്തോം ചെയ്യൂലേ ഇവന് അഞ്ചരക്കെ ആവും എത്താന്
ആ ഉം ഓന്റെ കാര്യേ പ്രശ്നമേള്ളൂ മറ്റവർക്കൊന്നും പിന്നെ
ആ വല്യ കുട്ടികളല്ലേ അതെ ഇപ്പൊ ഇങ്ങനെ ആ ആ ആ അന്ന് പഠിച്ചതങ്ങട്ട് കംപ്ലീറ്റ് ആക്കിന്നെങ്കി ഇപ്പൊ എന്തെങ്കിലുംക്കൊന്താ ആവാരുന്നു ന്ന് ന്നൊരു തോന്നല് ഇപ്പ ഇങ്ങനെ മനസ്സിക്ക് ഒരു വെഷമാണ് ആ അ അന്ന് അന്നരു പൊട്ടത്തരകൊണ്ടാ കല്യാണം കഴഞ്ഞാൽ മതിച്ചിട്ട് നി
അ അന്ന് അങ്ങനാണെ അതാണ് ഇന്നിപ്പ എന്തേലും കാരണം പറഞ്ഞു എന്തേ ലും കോഴ്സ്ടുത്ത് കുട്ടികൾ പൊറത്ത് പോകും
പിന്നെന്താ ഇപ്പൊ ഇപ്പൊ ആരും വീട്ടിലിരിക്കണില്ല ഇപ്പ എന്റെ ഫ്രണ്ട്സ്കളന്നെ ഫുള്ള് പഠിക്കാൻ പോവാണ്
അതന്നെ ഏത് പഠിക്കാത്തവര് എന്തേലും ചെറിയ എന്തായാലും പഠിച്ചുങ്ങണ്ടേ പോവാ നോക്കൂ ഉം
ഇത്തിരി വരുമാനം നമ്മളതായിട്ടുള്ളത് അങ്ങനെരിതില് മുന്നോട്ട് പോവവാണല്ലേ പക്ഷെ എല്ലാരുപ്പം അങ്ങനെ ചെയ്യൂണ്ട്. ചെയ്യണംന്നുണ്ട് മോന് ഇങ്ങനെ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ
ആഹ് അയിനിപ്പെത്രായി
ഒന്നര വയസ്സായിട്ടുള്ളേ ആഹ് ആഹ് അപ്പ ഒരു എങ്ങനെ ആയാലും കുറച്ചൊന്ന് കഴിഞ്ഞി ട്ട്, ഓനൊന്നു റെഡി ആയനേഷം ആഹ് അപ്പൊഴേ അങ്കൻവാടി അടുത്ത് കുറച്ചട് പോണം പിന്നെ ഇവിടെ അങ്ങനെ അംഗൻവാടി ക്ട്ട്ണ്‌ല്ലാച്ചിട്ടാണ്..
ആഹ്
ഉം പഠിക്കണം. എന്നന്നൊക്കെ മനസ്സിലുണ്ട്. നമ്മുക്ക് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളേ
അതന്നെ അതന്നെ അത്ശരിയാ
ഇപ്പതങ്ങനെ ആലോയിക്കുമ്പോഴേ അന്നിങ്ങനെ കളിച്ച് നട ന്ന് ഇന്നിപ്പോ അതാലോയിക്കുമ്പോ ഭയങ്കര വെഷമാണ്. അതെ അതാണ് ഇപ്പൊ എല്ലാത്തിനും റൈ റ്റും കൂടുതലാണേ. എന്ത് സാധനത്തിനും പുറത്തിറങ്ങിയാലും റേയ് റ്റു കൂടുതലാണ് ഓഹ് പണ്ടത് ത്തെ പോലന്നല്ലല്ലോ ഇപ്പൊ എല്ലാത്തിനും ഇരട്ടിക്ക് ഇരട്ടി കൊടുക്കണമ്മള്.
ക്കാളി ഉള്ളി എന്താ വെലാ അയിനൊക്കെ തന്നെ അതിന്റെപ്പമ്മ എന്നും വീട്ടിൽ വേണ്ട സാധനാ
അതെ പിന്നെ മക്കള് അമ്മളെ പോലെന്നല്ല മക്കൾക്ക് അതെ അതെ.. ശരിയാണ് മക്കള് ള് നമ്മള നമ്മൾ പച്ചക്കറിയോന്തങ്കിലും ചമ്പന്തി ഉണ്ടെങ്കിൽ നമ്മള് ഫുഡഴിക്കും. മക് മക്കളങ്ങനല്ലല്ലോ അങ്ങക്ക് ഇറച്ചിയോ മീനോ എന്തേലും ഉണ്ടെങ്കി
വേണം അതിക്കൂടെ മീന്റെ വില എന്താ?
അതെ മീന്റെ വെല എന്താ എല്ലാത്തിനും വില ക ഭയങ്കര കയറ്റാണ്
അതെ മുട്ടക്ക് ഒരു മുട്ട വാങ്ങാൻ പോലും പ്പോ വാക
പിന്നോ, അല്ലെ നമ്മളൊക്കെ എങ്ങനെലും തട്ടിമുട്ടി അങ്ങട് പോകും നമുക്കൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചോറ്ന്നും. പക്ഷെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ശീലയിട്ടില്ലല്ലോ.
ഉം ഉം
ഒക്കെ റെഡി ആവു ആയിരിക്കും. അങ്ങനെ പിന്നെ ആഹ് അവിടെ ത്തെ കുട്ടികൾക്ക് പന്തളേയ് കാണോ
ഏഹ് രാത്രി കാണൂ രാ ഇവര് ഇന്ന് നേരത്തെണീച്ചിട്ടൊക്കെ കണ്ട്ക്ക്ണ്. ഇവരിന്റെ ഭർത്താവും കാണും. വൈ ക്യാ ഓരെ ടീമാണ് ഇന്ന് കളിച്ചത്. ആഹ് അതന്നെ ആഹ് ഇന്റെ ചെറിയ മോനടക്കം എന്താ ഉസാറ്.
ആഹ് ഇവിടെ ഫുള്ള് അർജന്റീനക്കാരാണ്.
ഞാന അതാണ് പറയ് ഇവര് ബാക്കിയുള്ളവരൊക്കെ ആഹ്
രാണ് പന്തളിടെ ടൈമല്ലേ ഇപ്പോ
അതന്നെ ഇപ്പ അയിന്റെ സീസൺ അല്ലേ ഉം ഉം ഇഞ്ഞിപ്പോ മറ്റരു ടീ കളിന്റന്ന് കാണണം. ഉഉം ആഹ് ഞാനും കാണും ഓര് കാണുമ്പോ ഇങ്ങനെ പോയി എത്തിയോക്കും. ഇന്നാ ഇഞ്ഞി കൊറച്ചഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഞാന്. പണിയൊക്കെ കഴിയട്ടെ. ആഹ്